രണ്ടടി എവിടെയാ കാണാനൊന്നും ഇല്ലല്ലോ. ഇപ്പം
ഞാൻ വീട്ടില ഉണ്ടടി
സുഖായിട്ടിക്കുന്നോ
സുഖമായിട്ടിരിക്കുന്ന നിനക്ക്
ആഹ് എനിക്ക് സ് സുഖാടി. പിന്നെ ഞാനിനി അടുത്ത ആഴ്ച പുറത്തോട്ട് പോവ്വാ ട്ടോ ഞാൻ അകത്തു പറയാനാ വിളിച്ചത്.
ആണോ അതെന്താ അങ്ങനെ
ജോലിക്കടി ഞാനെന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഇനി ജോലി ഇവിടെ ഞാൻ നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് നമ്മുടെ രീതിക്ക് അനുസരിച്ച ഒന്നും അങ്ങോട്ട് ഓക്കെ ആയില്ല. അപ്പ ഞാൻ വിചാരിച്ച് പുറത്തോട്ട് പോവാന്ന്
അതെ ഇപ്പൊ എല്ലാരും പുറത്തോട്ടാ പോകുന്നത്. വിദ്യ അവരുടെയൊക്കെ ഒരു എജു സിറ്റ്യുവേഷനനുസരിച്ചുള്ള ജോലിയൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളരി ഇതില് എല്ലാരും പുറത്തോട്ട് പോന്നേ
ആന്നടി ആണ്. ഞാൻ തന്നെ ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളിലിങ്ങനെ നോക്കി. വളരെ തുച്ഛം മായ ശമ്പളവാ. നമ്മള് പഠിക്കാൻ വേണ്ടി മുടക്കിയ പൈസ പോലും നമുക്കിതിന്ന് തിരിച്ച് കിട്ടത്തി ല്ല. അത് നമ്മൾ ഇവിടെ ഒരു ജോലി നോക്കുന്നതിനക്കാളും നല്ലത് പുറത്തോട്ട് പോവുന്നതാന്നാ എനിക്ക് തോന്നുന്നത് നീ എന്തായി നീ ജോലി നോക്ക ഇടക്ക് അങ്ങനെ നോക്കുന്നുണ്ടെ ന്ന് പറയുന്ന കേട്ടല്ലോ. അതെന്തായി കിട്ടിയോ
ആ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നെടി. പക്ഷെ നമ്മള് പഠിച്ച ജോലി ത് നമ്മൾ പഠിച്ച ആ ഒരിത് വെച്ചിട്ടുള്ള ജോലിയും കിട്ടുന്നില്ല. എന്നാ കിട്ടുന്നതിന് അതിന്റേതായ ട്ടുന്ന സാലറില്ല. നമ്മൾ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്താല്, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പേയ്മെന്റ് കിട്ടിയാല് ല് നമുക്കൊരിത് ഉണ്ടാവത്തുള്ളൂ.
അതെ അത് സത്യവാ നീ പറഞ്ഞത്. ഞാൻ തന്നെ ഇപ്പൊ പൊറത്തു പോകാൻ ഒരുപാട് പൈസ അക്കൗണ്ടില് വേണം. പക്ഷെ ആ പൈസയും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാ. നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് പഠിച്ചു കഴിഞ്ഞ ഉടനെ എവിടെയെങ്കിലും ജോലിക്കേറ്‌വ. എന്നിട്ട് പുറ ത്തൊക്കെ പോണം. അതായത് ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് പുറത്ത് പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പോലും ഒരു സ്ഥലത്തും നമ്മളിപ്പോ ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോ ഓക്കെ ആണ്. പക്ഷെ അവർക്ക് നമുക്ക് തരാനുള്ള അ ഒരു വേക്കൻസി അവിടെ ഇല്ല. അതായത് നമ്മുടെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വേക്കൻസി ഇല്ല. ആ രീതിയിലൊരു തൊഴിലില്ലായ്മ എന്ന് തന്നെ അങ്ങനെ വേണെങ്കി പറയാം നമ്മടെ നാട്ടില്.
അത് നീ പറഞ്ഞ ശരിയാണ്. നമ്മളെ ഒരു ഇന്റർവ്യൂന് പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ എടു ത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നും പറഞ്ഞ് നമുക്ക് ആ സാലറി തരത്തില്ല. പിന്നെ ചെലടത്ത് ചെലവരൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട് സാലറി ഇല്ലാതെയും പണിയെടുക്കുന്നുണ്ട്. എന്ത് കഷ്ടത്തിലാത്
അത് സത്യവാ അത് മാത്രവല്ല. നമ്മളിപ്പം ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞൂന്ന് വെച്ചോ. ചിലപ്പോ നമ്മടെ ആ ഒരു വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിക്കായിരിക്കും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവര് നമ്മ നമ്മളെ
ഹലോ